ഹലോ ബ്രോ എന്ത് പണിയുന്നു ഈ മഴയത്ത് നല്ല മഴയാണല്ലേ
ഇങ്ങനെ നടക്കണ വേറെ പരിപാടിയൊന്നുമില്ല
ആഹ നല്ല മഴയണല്ലേ ഇന്ന് എന്താന്ന് രാവിലെ പെയ്ത മഴ ഏഹ ഇപ്പൊതാ വെയ വൈകുന്നേരം വരെ നീണ്ട് നിന്ന് ഉച്ചക്ക് മഴയാണ് അതത്
ഇറങ്ങാനൊന്ന പോലല്ലോ വെറുതെങ്ങനെ നിക്കല്ലേ നമ്മള്
ആഹ് പിന്നെന്താ വെച്ചാല് നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടോണ്ടേ പിന്നെ ആ മഴേനെ കണ്ട ആസ്വദിക്ക്യാ എന്ന് പറഞ്ഞാല് ഒരു രസമാണല്ലോ നമ്മള എങ്ങനെയ ചായയും അതേപോലെ തന്നെ വടയും കാര്യങ്ങളൊക്കെ തിന്ന് മഴനെങ്ങനെ നോക്കി പറഞ്ഞാല് അത് ഒരു രസള്ള കാര്യമാണ്
വേറൊരു രസാണത്
ഉം പിന്നെ പണ്ടാരോ പറഞ്ഞമാതിരി അല്ലെ ഏർ നമ്മളെ അതേ പോലെ തന്നെ ഏതോ മാഷിന്റെ പേരൊക്കെ പറയലല്ലേ
ആഹ് ജോൺസൻ മാഷെ
ആഹ് ജോൺസൻ മാശ് ആഹ ആഹ അല്ലാതെപ്പന്താ
എന്നല്ലാ എല്ലാരേും പരിപാടി വേറെ പണിയും കാര്യങ്ങളന്നും ഇല്ലല്ലോ പെരേല് ചോറ്ഴച്ചാ അ വൈനേരം വരെ ഉറങ്ങ വൈന്നരം ഇന്ന് കളികാണാ നാട്ട ഇറങ്ങ അതന്നെ ഇപ്പോ പരിപാടി
ആഹ ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ ആവൊണ്ട് പിന്നെ അതൊരു സൗകര്യമാണ് പിന്നെ നമ്മള് വേറൊരാൾക്ക് വിളിക്കാനും അതേപോലെ തന്നെ വേറെ വിളിച്ചിട്ട് പിന്നെ നമ്മള് മഴ നോക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കന്ന് പറഞ്ഞാ അ ഒരു രസമാണ് അതിൻന്റേതായുള്ള രസങ്ങള് പിന്നെ എന്താ വെച്ചാ പണിയൊന്നുല്ല അതിന്റെ ഒരു പ്രശ്നങ്ങൾ ഇണ്ടായിരിക്കും ആ എല്ലായിടത്തും നാട്ടിലൊക്കെ മഴയുടെ ആകൊ ഒരു പ്രശ്നം ഉള്ളത് ഒന്ന് കൃഷി നശിക്കുക പിന്നെ അതേപോലെ തന്നെ പണി പോവന്നുള്ളതാണ്
ആ കൂലി പണിക്കാരെക്കെ സംബന്ധിച്ച് നല്ല ബാധിക്കും. നോർമൽ കോർപ്പറേറ്റ് ലൈഫ് ഒക്കെ ആണ്‌ണ്ടെ വലിയ മഴയായിട്ട് വല്യയ ബാധി ക്കുന്നുണ്ടാവില്ലാ സാധാരണ നമ്മളെ നാട്ടിലൊക്കെല്ല ജോലികളൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും
ആഹ് പിന്നെ എന്താ വെച്ചാല് ഇപ്പോ നമ്മളെ ഈ ഒരു വാർപ്പ് പണി അതേപോലെ തന്നെ ആ ഏ മരം മുറിക്കല് അങ്ങനത്തെ കുറെ പണിക്കാരൊക്കെയാണ് പിന്നെത് ബാധിക്ക പിന്നെ ഓര് പിന്നെ അവര് എല്ലാ ദിവസവും ഈ ഒരു പണിയായിട്ട് വ്യാപൃതരാകുനോണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്ക്ണ്
ഉം ഉം അതെ അതെ
ഉം പിന്നെന്താ നിങ്ങടെ നാട്ടില എന്താ മഴക്കെ ഉണ്ടോ
മഴന്നേണ് ഞൻ നാട്ടിലല്ല ഞാൻ വേറൊരു പരിപാടിക്ക ആയിട്ട് പോന്നാ ഇവടി മയൊക്കെണ്ട് ഞാ പിന്ന നയിച്ചു അവിടെ വർ കുണ്ട് അപ്പൊ ഇപ്പ കുറച്ച് സൈറ്റ്‌ വർക്ക്ന് വന്നിട്ടുള്ളൂ ഇത്രയും കാലം നട്ടി കൂടി ഇങ്ങനെ ജി പറഞ്ഞ പോലെ നടക്കന്നെെയ്യുന്നു ഇപ്പപ്പോ ഓഫീസ് ടൈം ആയോണ്ട മായൊന്നും പുറത്തില്ലത് അറിയില്ല ഓഫീസിന്റെ ഉള്ളില ആയോണ്ട് അപ്പോ വൈന്നാര ഇവിടെ മഴയും വള്ളൊക്കെ കണാൻണ്ടേ നമ്മൾതൊന്നും അറിഞ്ഞിട്ടില്ല നമ്മള് ഫുള്ള് ഓഫീസിന്റെ ഉള്ളില് വർക്കിലായോണ്ടേ
ആഹ് അങ്ങനെരു ഇതാണ് മഴന്ന് പറഞ്ഞാല് ആഹ് നമ്മള് പിന്നെ നമ്മളെ ഒര് നൊസ്റ്റാൽജിക്കാണല്ലോ മഴ എന്നൊക്കെ പറഞ്ഞാല് ല്ലെ നമ്മളെ പഴയ കാല ഒക്കെ ഒന്ന് ഓർത്തെടുക്കാ നമ്മള് പണ്ട് മഴ സ്കൂളക്ക് പോയിന്ന മാരി നിങ്ങള് മറ്റേ മഴ ഏ വണ്ടിമ്മേണോ അതോ സ്കൂൾക്ക് പോയിന്ന് അതേ മഴയത്ത് നടന്നിട്ടാ പോയിന്ന്
ഞാനടാ നടന്നുകാണ്ട് ബസ്സിലൊക്കെ പോയിക്ക്ണ് ഓരോ കാലഘട്ടത്തിലും ഓരോ തിലല്ലേ പോയത്
ഉം നെ ഞാനും അതെ നമ്മള് സ്കൂളൊന്ന് പറ പറഞ്ഞാല് ഒരു ഒരു ഒരു കിലോമീറ്ററിന്റെ ഉള്ളില്‌ല്ല സ്കൂളാ അയിന്റെ ഇടയില് ഒരു റോഡ് അതേപോലെ തന്നെ ഒരു പാടം ഒരു വയല് അതേപോലെ തന്നെ നമ്മളെ വയല് എന്നൊക്കെ പറഞ്ഞാല് നല്ല ഏ ഒരു ചളിയൊക്കെ വന്ന് അടിയുന്ന ഒരു സ്ഥലാണ് ഏ അപ്പോ ഈ മലവെള്ളം അതൊക്കെ പാടെ ഒലിച്ചിറങ്ങണ ഒരു വയലാണ് നമ്മളെ പിന്നെ ആ അയിലന്നെ കുളം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അടി അയിന്റെ ഇടയിൽ കൂടേണ് നമ്മള് സ്കൂൾക്ക് പോവാ അപ്പൊ തന്നെ ഏതാണ് കുളം അതേപോലെ തന്നെ ഏതാണ് വയല് അതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊ ഒരു അവസ്ഥ ഇത്ര അവസ്ഥയിലാണ് നമ്മളൊക്കെ സ്കൂള് പോയീനെ അപ്പം പിന്നെ നമ്മളെ ഈ കൊട ആഹ് നമ്മള് കൊടയക്കെടുത്ത് മറ്റാളെ തല്ലിയിട്ടും അതേപോലെ തന്നെ നമ്മള് പണ്ടൊ ഒരു ഇത്ണ്ടായിരുന്നല്ലോ നമ്മള് കൊടങ്ങനെ വീശീട്ട് കൊടങ്ങനെ അതിന്റെ മേലല്ല ആ ഒരു ശീല അതിന്റെ മേലെ ക്കിയിട്ട് കളിക്കാനൊക്കെ അതൊക്കെ ഇങ്ങനെ ഓർ ത്തെടുക്കാനുള്ള ഒരു അവസരാണല്ലോ ആ ആ അതൊക്കെ ഓർത്തെടുക്കാ ഇതൊക്കെ ഓർത്തെടുക്കാനുള്ള ഒരു അവസരാണ് നമ്മള ഈ മയക്കാല എന്നൊക്കെ പറഞ്ഞ പിന്നെ ഉം ഇപ്പത്തെ കുട്ടികളൊക്കെ പിന്നെ നമ്മള് ഫുള്ള് നമ്മള് എന്താ ഈ പിന്നെ വണ്ടിയിലൊക്കെയാണല്ലോ പോവാ ഏഹ് ഓരോ ഓരോ വണ്ടി അതിപ്പോ ഇന്നോവ ആവട്ടെ അല്ലെങ്കി കാറാവട്ടെ അല്ലെങ്കി മറ്റേ സ്കൂൾ ബസ്സുകളോവട്ടെ ഒക്കെ വണ്ടീല് ആഹ് വണ്ടിയിലൊക്കെ പോകുണെ ഒരു സന്ദർഭാണ് ഇപ്പല്ലത് വണ്ടി ഏഹ് ഇതിന്റെ മുന്നില് നമ്മളെ വീട്ടിന്റെ മുന്നില് കൊടുന്ന് നിർത്തും അപ്പൊ അതില് കേറീട്ട് നമ്മളെ ടാഗും കെട്ടി അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ നല്ല മടക്കി തേച്ച് അതില് വെച്ച് അതില് വെച്ച് എല്ലാരും വണ്ടി കറി അങ്ങനെ സ്കൂൾ മുറ്റത്ത് നേരാ അങ്ങനെ ആ ഒരു സന്ദർഭംല്ലത് അപ്പൊ ഓലിക്കൊന്നും പയെ കാര്യ യങ്ങളും മയക്കാലും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നണത്
ഉം ഇപ്പയിന് നമ്മളെ പേരൻറ്സ് എന്തായാലും ഒലെ പാരൻറ്സ് നൊക്കെ പറഞ്ഞ അങ്ങനെ ഒലെ മയത്തണ് അയച്ച് വുടൂലല്ലോ ഓലൊ ബസും കാറും ഉണ്ട് അപ്പ അയില് കൊണ്ടാക്കും ഇപ്പൊ മയാണെങ്കി പറിച്ചണ്ടാന്ന് ള്ളമൂടാണ് ഒലൊക്കെ പക്ഷെ നമ്മളൊക്കെ പഠിച്ചിന്ന കാലത്ത് ത്ത് ന്നർണാങ്ങനെയ അല്ല വണ്ടിയും ബൈക്കും വാഹനങ്ങളൊന്നും ഇത്ര അധികം അല്ല നമ്മെളെ പെരിലൊന്നും ഉണ്ടാവാന്നെ ഉണ്ടാവൂല ചെല്പ്പോ ഒരു മിഡിൽ ക്ലാസ് ആളൊക്കെ ആണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊറച്ച് പൈസള്ള ആൾ ക്കരെ പെരേലെ ഈ വണ്ടിവാഹനം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഒന്ന് പറയുന്ന നമ്മള് ഒരെ ഏതൊരാളെ പേരേലും ഒരു ബൈക്കങ്കിലും ഇല്ലാത്ത പെരപ്പല്ല അപ്പോ നമ്മളൊക്കെ നടന്നു പോയി അനുഭവിച്ചത് ഓൽക്കാ സാനല്ല ഓലിക്ക് നമ്മുക്ക് ഫുൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ് നമ്മള് ഓലെ ഫ്യൂച്ചറിന് വാണിനമ്മളെന്നെ ചെയ്യണെ ഓൽക്ക്നല്ലീനുമാണ്ടിട്ട് പക്ഷെ കൊറേ മെമ്മറീസ് നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനൊക്കെ നമ്മള് ചെയ്യുമ്പോ
ആഹ് പിന്നെന്താ വച്ചാല് അവർക്കും അതിലൊരു തൃപ്തരാട്ടോല് അല്ലെ ആരിപ്പോ കുട്ടികള് ഇപ്പോ എങ്ങനെയാ അവരുടെ മൈൻഡ് സെറ്റും അതേപോലെ തന്നെ അവരുടെ മനോഭാവംക്കെന്ന് പറഞ്ഞാല് ഇപ്പൊ ആരിപ്പോ ഓലിക്ക ഒന്നും നടന്നു പോവാന്നില്ലത് സങ്കല്പിക്കാൻ തന്നെ വെയ്ക്കിണില്ല
പിന്നെ ഓല്ക്ക് ഇതഅറീലല്ലൊ നമ്മക്ക് അപ്പോ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോ നമ്മളെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുമ്പോ നമുക്ക് അത്ര ഒരു മനോഹര കാലെയ്ന്നറിയില്ല ഓലെ ജീവിത ത്തിലണ്ടായിട്ടില്ലല്ലോ അപ്പൊഓൽക്ക് അറീല ഒല്ക്ക് മയ നനയാതെ ഭയങ്ക സേഫ് സോണായിട്ട് നടക്കണെന്നെയിരുക്കും എല്ലാർക്കും ഇഷ്ടം നമ്മളാ ആ പ്രായം കഴഞ്ഞ് വന്നോണ്ട് നമക്ക് ക്കെ റിയലൈസ് ചെയ്യണെ അതൊക്കെ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്നൊക്കെ നമ്മള് റിയലൈസ് ചെയ്യാണ്
ആഹ ഉ ആഹ് പിന്നെ ഏഹ് മയക്കാല ആയാലും പിന്നെ ഏഹ് അപ്പത്തെ ഒരു വൈകുന്നേരം ല്ലെ നമ്മള് സ്കൂള് വിട്ട് വന്ന് മേത്തൊക്കെ ചളിയയിട്ടുണ്ടാവും ആഹ് പിന്നെ ഞമ്മളെ പുസ്തകങ്ങളൊക്കെ ഞങ്ങളെ പുസ്തകങ്ങ എന്നൊക്കെ പറഞ്ഞാല് അത് നമ്മള് മയത്തൊക്കെ ഇങ്ങോട്ട് എത്ത്ണെ എത്തുമ്പത്തന് അതിങ്ങനെ നറഞ്ഞ് അത് മയ മയത്ത് നനന് ബേഗ് നനന് യൂണിഫോം നനന്ന് അതിലൊക്കെ ചളിയായി പുസ്തകങ്ങളൊക്കെ പിന്നെ നമ്മള് വീട്ടിലേക്കെ എത്തിയാല് നമ്മടെ ഇമ്മാരും അതുപോലെ തന്നെ വാക്കിള്ളൊരൊക്കെ എന്താചെയ്യാ ആ പുസ്തകട്ക്കാ എന്നിട്ടത് നമ്മളെ ആഹ് നമ്മളെ അടുപ്പ്ന്നാ പറയാ അടുപ്പിന്റെ ഒരു വക്കല്ലേ അവക്കരു പോയിട്ട് കൊണ്ടയ് വെക്കാ ന്നട്ട് അത് ഒണക്കാ ഏഹ് പിന്നെ എന്നും ഇതന്നെ പണി നമ്മളെ എന്നു ഇതന്നെ നമ്മളെ പുസ്തകങ്ങൾ ഒണക്ക അങ്ങനെ ഒണക്കി ഒണക്കി ഒണക്കിട്ട് ആ കടലാസിന്റെ വല്ല പപ്പടം ചുട്ട മാരിയ്ട്ടുണ്ടാവും ആ ഒരു കടലാസ്ന്ന് പർഞ്ഞാല് കൊല്ലവസാനൊക്കെത്തുംമ്പോ മതിന് ഏഹ് ഇല്ല ആഹ് ആഹ് അഅ് നഷ്ടപ്പെട്ടു പോയിട്ട്ണ്ടാവും അയ്ന് അയ്ലെ പ്പൊ അക്ഷരങ്ങൾ ഉണ്ട്ന്നുണ്ടെങ്കി ഇപ്പൊ കരാ ന്നാണെന്ന്ണ്ടെങ്കി കായും രായുംങ്ങട്ട് കൂടി വേറൊരു വാക്കായിട്ട് രൂപാന്തര അങ്ങൻത്തെക്കൊരു
മ്മക്കത് ആലോയ്ച്ച് പറയാൻ പറ്റിയൊരു കാലം അതെ
ആഹ് അതൊരു വേറെ കാലാണ് പിന്നെ എന്താ ച്ചാല് ഏ വഴുകി വരും ഏ ഈ ചെരന്റെട്ത്ത്ന്ന് അടി കിട്ടും പിന്നെ കൊറേ കുട്ടികള് നമ്മള് സ്കൂള്ക്ക് എത്തണെന്റെ മുന്നെ തന്നെ എ സ്കൂളെ വരാൻ ഇങ്ങനെ ടീച്ചർമാര് വരി നിർത്തിയിട്ടുണ്ടാകും ഓരോരുത്തരിം എന്തിനാന്ന് ചോ ഓരോരുത്തരെ ക്ലാസ്സിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റാത്ത രീതിയിലാക്കാരം നനഞ്ഞി ട്ട് ചളിയായി പിന്നെ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചളിയായിട്ടൊക്കെയ് ഭയങ്കര അയ്ന്റെ ഒരിതില് ഓരോരുത്തരിം ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ വല്ല നമ്മളെ ആടോടൊക്കെ നിർത്ത്ണമാരി ഇങ്ങനെ ബഹി്ഷ്കരിക്കാന്നൊക്കെ പറയല് ല്ലേ ക്ലാസ്ന്ന് ബഹി്ഷ്കരിച്ചിട്ട് നിർത്തിയിട്ടുണ്ടാകും അതൊക്കര് കാലം ഇപ്പത്തെ കു ഇൻസൈഡൊക്കെ ചെയ്ത് നമ്മളെ യൂണിഫോമൊ കറക്റ്റ് ആക്കി ആഹ് ന്ന് പറഞ്ഞാ അങ്ങൻത്തൊരു കാലാണ് പിന്നെ ഏ എല്ലാരും ഏ പിന്നെ കൂട്ടായിട്ടാണ് മഴത്തൊക്കെ പോവ പിന്നെ അയ്ന്റേതായിട്ടുള്ള രസങ്ങള് വെള്ളം ട്ടനാളൊക്കെ തെറിപ്പിക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാ കു ട്ടികാളെ സംബന്ധിച്ചട്ടങ്ങനെ മഴ ന്ന് പറഞ്ഞാല് വല്ലിയാരെ സംബന്ധിച്ചതൊരു പേടിയാണ് ഈ ഇങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ജോലി ചെയ്യാൻ പോണോലെയൊക്കെ അവസ്ഥ ന്നാല് ഭയങ്കര
അതാണ് മഴക്കാലത്തൊക്കെ സാതാ ഒരു കൂലിപ്പണി ഇല്ലോനെ സംബന്ധിച്ച്ന്നൊക്കെ പറഞ്ഞാല് ഓൻക്ക് ഫാമിലിനെ പോറ്റണം ന്ന്ണ്ടെങ്കിൽ വേറെ വകു ഒന്നും ഉണ്ടാവ് ല്ല
അപ്പൊ ഏ നല്ലൊരു ജോലിയൊക്കെ ഉണ്ട്ന്നുണ്ടെ കൊയപ്പല്ല പ്പൊരു ഓഫീസ് വർക്കാ ഞാപ്പൊ ഒരു ഓഫീസ് വർക്ക് പോയ്ട്ട് ഓഫീസ് വർക്കാണങ്കി കൊയപ്പല്ല. ഞാ പന്ന് മഴ പെയ്തതും കൂടി അറിഞ്ഞിട്ടില്ല അവട്ക്ക് മഴ പെയതാലും ഇല്ലെങ്കിലും ഒരേ പോലെയാണ്. പിന്നെ ഭയങ്കര മഴ പ്രളയക്കായാ എല്ലാരിം ബാധിക്കും അത് വേറെ കാര്യം
പക്ഷെ നോർമല് ഒരു മഴ പെയ്താ പോണ ജോലിയന്നെ റബ്ബറട്ട്ണെ ആൾക്കാരൊക്കെ അവസ്ഥാന്ന് പർഞ്ഞാല് മഴയെ ചെൽപ്പോ വെട്ട്ണുണ്ടാവൂല്ല അങ്ങൻത്തെ കൊറേ വിഷയങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യ്ണ ആൾക്കാര് ബുദ്ധിമുട്ടിലെന്നെ ആയിരിക്കും
ഉം ഗവൺമെന്റ് ആശുപത്രിക്കൊന്ന് ഇപ്പോ പോവാൻ വെയ്ക്കൂല്ല ന്നാണ് നമ്മളെ കൂട്ടാരമാരൊക്കെ പറ ആഹ് വേ നമ്മളെ ഗവൺമെന്റ് ആശുപത്രിക്കൊക്കെയാണ് പോയാലേ ക്യൂ നിന്ന് സമ്പതാ സംഭവം രണ്ടുർപ്യ നാലൂർപ്യ ഒക്കെ നമ്മ ടോക്കൺ എടുക്കും.
ആഹ്
എന്നിട്ട് നമ്മള അങ്ങനെ വെരി നിന്ന് വരി നിന്ന് മഴയ കൊണ്ട് രോഗങ്ങളാണ് പിന്നെ നമ്മുടെ പേടിപ്പെടുത്തണ വലിയ പോസ്റ്ററുകളൊക്കെ ഉണ്ടാവും നമ്മളെ മഴ വന്നാ അങ്ങനത്തെ രോഗം ഉണ്ടാവും ഇങ്ങനത്തെ രോഗം ഉണ്ടാവും അത് നോക്കണം കൊതുവിനെ നോക്ക ണം കൊതുവിന്റെ വള്ളം മറിച്ചിടണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്
പോകുമ്പോ നമുക്ക് ശരിക്കും ഓരോരുടെ ജീവിതം കാണാ നമ്മളൊക്കെപ്പോ പൈസ എല്ല ആ ആക്കാർക്കണ ഒരു പ്രശ്നല്ല എത്ര പൈസ കൊടുത്തിട്ടും നല്ല വലിയ ഹോസ്പിറ്റലിൽ പോയി ട്ടോൽക് റൂംമും കാര്യങ്ങളൊക്കെ ണ്ടാവും പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയരു പ്രശ്നം വന്നാ ഗവൺമെറ് ഹോസ്പിറ്റലേ പോവാൻ കഴയുള്ളൂ ഗവമെന്റ് ഹോസ്പറ്റില് നമ്മള് വരാന്തി കടക്കണ്ടി വരുംറൂം ഉണ്ടാവൂല ഒരുവാഡ്‌ പോലും കിട്ടൂല നമുക്ക് വരാന്തിയിലെ നമ്മള് കെടക്ക അത്രയും ബുദ്ധിമുട്ടന്നെ ക്കാ സാധാർണക്കാര സംമ്മേച്ചടുത്തോളം ഈ മഴക്കാലത്തൊക്കെ പൈസ കാരന് പിന്നെ എന്ത് സീനു അവ്നിക്കൊരു പ്രശ്നോ ഇല്ല അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോയി അവ്നിക്ക് ചികിത്സ ഇണ്ടാക്കാം
ഉം പിന്നെ അരി വാങ്ങണന്നുണ്ടെങ്കിലും മറ്റേത് പൈസല്ലാതൊന്നും നട ക്കുല അതാണ് നമ്മളെ രണ്ട് രൂപവെച്ചിട്ടാണ് ഇത് വാധിക്കണ ഓന് എന്താ വെച്ചാല് നമുക്ക് ഉയും ജോലിക്ക് പോകാൻ പറ്റൂല അപ്പ ജോലിക്ക് പൂവാൻ പറ്റിയില്ലെങ്കിൽ പൈസട്ടൂല അപ്പൊ അങ്ങനെയും വാങ്ങാൻ പറ്റൂല പിന്ന
വന്നാ ആലോയിചോക്കാ
ആഹ് പിന്നെ സാനങ്ങള വെലയും കൂടും കാരണം എന്താ തെലീല് നമ്മളെ തമിഴ്നാട്ടിന്നാണല്ലോ സാനങ്ങളൊക്കെ അറങ്ങണത് അപ്പോ മറ്റുള്ള ഇപ്പൊ അധികോം അവിടുന്ന് എറങ്ങനും കൂടുതൽ അയിന്റെക്കെ കൂടുതൽ ചെലപ്പോ അവിട്ന്നിങ്ങട്ട് വരുമ്പോ ഗതാഗതം നിലക്കും അങ്ങനെ അവിട്ന്നിളള സാനവും നിക്കും അങ്ങനെ കൊറേ പ്രശ്നങ്ങളും മഴയത്തുണ്ട്
അ ആം
ഉം എന്തായാലും ശരി നമുക്ക് അ മയനാ നല്ല ഇതാക്കല്ലേ നമുക്ക് വേറൊരു സമയത്ത് വിളിക്കാം ഉം ശരി
ശെരി ന്നാ
ശെരി